ഹലോ കേക്കുന്നുണ്ടോ? എന്തൊ ക്കെയുണ്ട് വിശേഷം?
ആഹ് സുഖം തന്നെ. നിങ്ങക്കോ?
ഇവിടെയും സുഖം.
ആഹ് ആഹ് മഴയുണ്ടോ?
മഴാ.... ഇല്ല രണ്ട് ദിവസം കൊണ്ടേ ഇല്ല.
ആഹ് ആഹ് ഇവിടെയും അങ്ങൻതന്നെ.
മ് മ് മ്
പിന്നെ ഫുഡ് കഴിഞ്ഞോ?
ഡൊക്കെ കഴിച്ചു.
ഇനി ചായന്റെ ടൈം ആയിരി ക്കുലേ?
ചായാ.... ചായ അങ്ങനെ കുടിക്കാറില്ല. ഉം ചായ ലവ്. ആഹ് ഒരു ഒരു മോനുണ്ട്
ആഹ് ആഹ്
പിന്നെ വേറെന്താ പരിപാടി ഹൗസ് വൈഫാണ്
ആഹ് വേറൊന്നും ചെയ്യുന്നൊന്നില്ലാലെ
വേറെ വേറെയെങ്ങടൊന്നും ചെയ്യുന്നില്ല ഉം ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്
ആഹ്
ടെസ്റ്റ് ടെസ്റ്റ് എഴുതുന്നുണ്ടോ?
എന്താ
സി എഴുതുന്നുണ്ട
ഞാൻ നോക്കിയിന്നു പക്ഷെ എട ക്ക് വെച്ച് ചാൻസ് കിട്ടിയപ്പോൾ എനിക്കൊരു എക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നെ അപ്പോ അത് ക്യാൻസിലായി പോയി പി ന്നെ നോക്കിയില്ല
ആഹ് മാര്യേജാണോ
ആഹ്
മാര്യേജാണോ മാരീഡാന്നോ അ അ അ
എന്റെയൊരു ഹെർണിയേന്റെ ഒരോ പ്പറേഷൻ ഇണ്ടായിരുന്നേ
ആ ഹ ഹ ഹ്
ട്ടിതാസമയത്തായി പോയി
ആഹ് പ്പ ഓക്കേ ആണോ ഹെൽത്ത്
ഇല്ല ഒന്നൂടെയുണ്ട് ഒരു വട്ടം ചെയ്ത കൊണ്ട് ഇപ്പൊ രണ്ടാമത്തും ചെയ്യേണ്ടി വന്ന്
ഓഹ് ഓഹ്
പ്പതിന് ഡേറ്റ് കിട്ടിട്ടില്ല കൃ അതിനും പറയാൻ പറ്റലല്ലോ മ്മള് പി എസ് സി എഴുതിക്കോണ്ട് നിക്കുമ്പാരിക്കും ചെപ്പം ഡേറ്റ് കിട്ടുക
ആ ഹ അല്ല അത് അപ്ലൈ ചെയ്തിടാവല്ലോ അപ്ലെ ചെയ്തായിരുന്നൊ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ട്ടുണ്ടോ
ഇല്ല അന്ന് ചെയ്തത് തന്നെ ഇപ്പ പിന്നെ നോക്കിയില്ല എനക്കാണെങ്കി ചെ ഉം അയിന്ശേഷം പ്രഗ്നന്റുവായി
ആഹഹാ ആ അപ്പൊ പിന്നെ പാട ഉം ഉം
പിന്നെ
പിന്നെ വെറേ
മക്കള് സ മോ സ്കൂ പോയോ
ആഹ് സ്കൂളി പോയി സ്കൂളി പോയി
എത്രലാ പഠിക്കുന്നേ
ഒന്നില്
ആ ആ
ഉം ഉം ഉം പിന്നെ വീട്ടില് പിന്നെ കൃഷികളൊക്കെ ഒണ്ടോ
ഇല്ല ഇല്ല ആ ന്നെ പൂന്തോട്ടം എല്ലാ തെങ്ങ്ണ്ട്
ആ
ഏ പിന്നെ പ്ലാവ് ഒരു മൂന്ന് പ്ലാവ്ണ്ട് ഏഹ് മറ്റ് കാര്യയിട്ടൊന്നുല്ല
അതാ മറ്റേ പൂന്തോട്ടായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അല്ലെ മഉം ഉം
ഏ സെറ്റ് ചെയ്ത നിക്കൂല
ആ
ചെറിയ കുഞ്ഞു മക്കളുള്ള കാരണം
ആ കീഴച്ചി കളര് ഇവിടെ റബ്ബർ
അല്ലല്ല അതെന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട് റബ്ബറിന്റെ ആ ഒരു ഏരിയയിലാണ്
വെള്ളമൊക്കെ കിട്ടാറുണ്ടോ വെള്ളമൊക്കെ ഉണ്ടോ ക്ഷാമവാണ് ഉം ഉം അപ്പൊ ഇപ്പൊ നമുക്ക് ഈ മഴ മഴ വന്ന ഉംഹ്
കുറച്ച് കാര്യായി പക്ഷെ മഴകൊണ്ട് കാര്യോണ്ട് ദോഷോണ്ട്
ആഹ് ആഹ്
വയലും പ്രദേശത്താണ് വീടിനുറ്റും വെള്ളം കേറും പിന്നെ പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളം ആണെങ്കില് കിണർ കുഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുഴിച്ചാല് ചെളിവെള്ളോം ഉപ്പ് വെള്ളാണ്
ഉം അപ്പം ഏതാ പൈപ്പ് ലൈനാല്ലേ
ആ അങ്ങനെ പഞ്ചായത്ത്ന്ന് ആഴ്ചയിലോ ആയിട്ട് വരും പിന്നെ കുടിവെള്ളം കൊണ്ടുവരണം ഉം അതെ നിങ്ങൾക്കെല്ലാ സൗകര്യം ഉണ്ടോ
ആ നമ്മക്ക് ദൈവം സഹായിച്ച് വെള്ളത്തിന് കൊഴപ്പമില്ല
നിങ്ങക്ക് കൃഷിയൊക്കെ ഇണ്ടോ
കൃഷി ചെപ്പ ചെറിയാ അടുക്കളത്തോട്ടം പോലെ ഉം അടുക്കളത്തോട്ടം കൊറച്ച് വെണ്ട വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പയറ് പിന്നെ പടവലങ്ങാ
എല്ലാം ഉണ്ടായോ
നിസ്കാരം കഴിഞ്ഞോ ഉം ഉം പക്ഷെ മത്തൻ വിഷാല്ലാത്ത ഭക്ഷണം കഴിക്കാം മത്തൻ മത്തൻ അത് ചെറുതായിട്ട് കിളിച്ചു വരും അതങ്ങ് പട്ടു പോവും
ആഹ് ആഹ്
മത്തനുണ്ടായിട്ടില്ല അതുകൊണ്ട് മത്തന് എല വെച്ചു വെറുതെ കളയാൻ പാ ഇല്ലല്ലോ
ചക്കയും മാങ്ങയൊക്കെ കിട്ടിയോ ഈ വർഷം
ആഹ് ചക്ക മാവില്ല ചക്ക ചക്ക ഒണ്ട്
ആ
ഉ
ഞങ്ങക്ക് മാവാണ് ഇഷ്ടം വേറെ പാവ് മൂന്നെണ്ണം ഉണ്ട്‌ ങ്കിലും ഒന്നിലെ ഒണ്ടായി തുള്ളിപ്പ്
ആഹഹാ ആ അതേതാണെ ഏത് മാ ഏത് മാങ്ങയ ഏത് ടൈപ്പാ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ